കേൾക്കുന്നുണ്ടോ? ആഹ്, ഓയി പാണ്. എന്താ പാട്?.
എന്താ പണി ഇപ്പ താ. കുട്ടികളക്കെ പറഞ്ഞച്ചാണ്ട്, ഇപ്പം ചോറ് രാവിലത്തെ ചായ റ്റില്ലെന്, അപ്പൊ അത കുടിച്ചാണ്. അ അത് പിന്നെ ചില ദിവസം അങ്ങനെ. ചെല ദിവസം മക്കള് പോയാലും ഞാൻ പിന്നെ വീണ്ട വന്ന്ന്.
ആഹ്, നമ്മള ഒമ്പത് മണിന്റെ മുന്നായിട്ട് രാവിലത്തെ ഫുഡ്.
ഫു ആഹ്. ഫുഡ് കഴിക്കണം ന്നാ. കറക്റ്റ് ആയിട്ട് അങ്ങനെ കഴിച്ചു പോരണം, കറക്റ്റ് ആയിട്ട് മദ്രസ പോണ ടൈമില് ആവും.
ആഹ്, മക്കളെ, മക്കളെ കൂടാണ്ട് ഇരുന്നാണ്ട് കഴ ച്ചാ മതി. എന്ന അല്ലെങ്കിൽ പിന്നെ അയി നമ്മളെഓർക്കും ഇതൊക്കെ കഴിഞ്ഞട്ട് സമാധാനത് കഴിക്കാന്നുള്ള. ഈ മക്കളൊക്കെ പോയി കഴിഞ്ഞാല് ആഹ്, അതന്നെ. മക്കള് പോയി കഴിഞ്ഞാല്. ല്ല്, സമാധാനണല്ലോ? മറ്റേ തോലെ വെയ് ത്തല നടന്നിട്ട്.
അതെ, ഇത്, ഓല് പോയൽ എന്താ. ഞമ്മക്ക് പിന്നെ അപ്പോ കുറച്ചാ കുറച്ച് പോയല്ലോ? കുറച്ചേര ഒന്ന് കെടക്കാ. അല്ലെങ്കി കൊറച്ചേരൊന്ന് ഫോള് നോക്ക
ആ അതെ ഞാന് ഞാനും അങ്ങനെ തന്നെ പക്ഷെ ഫുഡൊക്കെ എങ്ങനെയെങ്കിലും കഴിക്കാൻ തോന്നും മറ്റേത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ക്ഷീണം കൂടുന്നു ആ അസഡിറ്റിന്റെ ഒക്കെ ഇണ്ടാവും വീണ് കിട്ടി അപ്പൊ ഫുഡ് ഒന്നും ശ്രദ്ധിക്കാഞ്ഞാ ശരിയാവൂല
ആഹ ഗ്യാസ് ഇങ്ങട്ട് കയറും എനിക്ക് ഇണ്ടായിണ്ട് കൊറേ മുന്നേ ആ എനിക്കിപ്പോ അത്ര പ്രശ്നല്ലേ ഗ്യാസിന്റെ പ്രശ്നം എനിക്ക് നല്ലോം ഉണ്ടായിനി കാരണം ഞാൻ മറ്റേ ചെറിയ കുരുരു പോലത്തെ കുളിക ഉണ്ടല്ലോ അത് കുടിക്ക വയറുവേദന ആ വയർ വേദനൊക്കെ ഇണ്ടാവുണ്ടായി അത് കുറച്ച് മുന്നേ ആയുർവേദമല്ല അത് നമ്മള് ഹോമിയോപ്പ ആ ഹോമിയോ അല്ല മധുരമുള്ള ആ കുടിക്കു ആ ആ അത് നല്ല ചവച്ചാട്ട് ഇറക്കാൻ അങ്ങനെയൊക്കെ പിന്നെ ആ അരിസ്റ്റോക്കെ കുടിച്ചു കൊറെ പക്ഷേ എനിക്ക് നല്ല വയർവേദന ഉണ്ടായിരുന്നു
ആണല്ലേ ആ അത് ഇതേപോലെതന്നെ ഫുഡ് നേരത്തിന് കഴിക്കാഞ്ഞാല് നമുക്ക് അധികാവേ നമ്മള് ഫുഡ്‌ ഉറക്കൊക്കെ ആ അതെ ഫുഡും അതേപോലെ ഉറക്കം അതൊക്കെ നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം ഈ അസി അസിഡിറ്റി ഗ്യാസ് അതൊക്കെള്ളവര് നന്നായിട്ട് ശ്രദ്ധിക്കണം മക്കള് എന്നിട്ട് ഇങ്ങനെ നടന്ന പോവല് അല്ലേ വണ്ടി വരുയിരിക്കും അല്ലേ
ഇല്ല അവിടെ അടുത്തന്നെ സ്കൂള് മദ്രാസിന്റെൊക്കെ സെൻട്രൽ ആയിട്ടാണ് വീട് അപ്പം ആഹ് ആഹ അപ്പൊ അപ്പൊ ഇ ഇന്നിപ്പം ഇന്നപ്പം നോക്കി അപ്പ നമ്മള് വിചാച്ച വണ്ടിാാവുമ്പോ വണ്ടിയിലാണ് കേട്ടി വിട്ടത് ഇന്നപ്പ ബേക്കിലൂടെ ഒരു പെരേനെ മുറ്റ കൂടെ അവര് പോവാറായ് ഈടെ അടുത്തൊരു വീട്ടില് മൂന്ന് നായ്ക്കളുണ്ട് നായ്ക്കള് പറഞ്ഞാല് വളർത്തുന്ന നായ്ക്ക അല്ല പിന്നെ ഇവിടൊരു ഒഴിഞ്ഞൊരു വീടുണ്ട് ഒരു തറവാട് വീടാണ് അപ്പം അവിടെ എങ്ങനെ ഉണ്ട് കുട്ടികള ഉണ്ടായി അയിട്ടകക്ക് അതായത് ഒരു നല്ലതടിച്ചിട്ടൊരു നായയുണ്ട് പിന്നെരു കറുത്തൊരു നായുണ്ട് പിന്നെ അതിന് രണ്ട കുട്ടികളും ആ മക്കളണ്ട് ആ ചെറിയേറ്റങ്ങളാ ആ ചെറിയേറ്റങ്ങൾയിനി പക്ഷേ ഇപ്പയിട്ട കുറച്ച് വലുതായിട്ടിങ്ങനെ ഓടി പായാലൊക്കെ ഈ കുട്ടികളെ സൗണ്ട് വേറെ തന്നെയാണല്ലോ നായ്ക്കളെ സൗണ്ടിലക്കാവില്ലല്ലോ ചെറിയ കുട്ടികളെ സൗണ്ട് അവട്ടകള് വെ വെ അങ്ങനത്തൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് കുട്ടികളൊന്നാ ആയിട്ടുണ്ടിങ്ങടെ മണ്ടി വരുന്നേ അല്ല ഞാനെന്റെ കുട്ടിയ്ക്കങ്ങോട്ട് ആഹ് ആ മക്കള് അതായത് അപ്പുറത്ത് ഒരാ നൈബറും കൂടിയുണ്ട് ഇല്ല പോയി എടുക്കലൊന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ല കൊറച്ച് ദൂരള്ളൂ പക്ഷെ നായ്ക്കളങ്ങട്ട് മണ്ടിന്ന് ഞാൻ വിചാരിച്ചു കടിച്ചെന്നു
മേ അത് ശരി അത് ഭയങ്കര പേടിയാണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതെ ഈ നടന്ന പോകുമ്പോുള്ള പ്രശ്നം അതാണ് നഞമുക്ക് വെള്ളം
ആഹ് നായ്ക്ക ആഹ് സേഫാവും സേഫ് ആവും കാരണം കൂട്ടത്തിലാവുമ്പോ അവര് നോക്കാനാ വണ്ടിലാ ആൾക്കാരൊക്കെ ഉണ്ടാവുവെ ഇല്ല ഇല്ല അപ്പറത്തന്നാ ഇല്ലില്ല പുറത്തു നിന്ന് ആളുണ്ട് പക്ഷെ ഓര് സ്ഥിരമായിട്ട് റോട്ടി കൂടെ പോവലി ഇപ്പൊ ആഹ് ഇതി ആഹ് എളുപ്പവഴി പറഞ്ഞാല് ഞാനന്നെ പറഞ്ഞതാ ആഹ് കുറച്ച് നേരെ വിട് പത്ത് അഞ്ച് പത്ത്
ആഹ് അല്ലെങ്കിൽ അങ്ങനെ മെയിൻറൊ അങ്ങനെമെയിൻറോ മനുഷ്യൻ ആൾക്കാരൊക്കള്ള സ്ഥലത്ത് കൂടെ പോർഞേച്ചാ മതി.
എല്ല വണ്ടിയാവുമ്പോ ഞാൻ പർഞ് ത് ലാഉമ്പൊ ങ്ങക്ക് സുഖല്ലെ. ഒരു വീട് കഴിഞ്ഞാ പിന്നെ സ്കൂളാ. പ്പം നായ്ക്കള് വണ്ടി ത് ആഹ് കുട്ടിളൊക്കെ ട്ടന്നെ കുട്ടിളെ ആഹ് അത് ഇവരാണെലും ഹ് ഒരു റൂട്ട് കൂടെന്നെ ങ്ങനെ വ ന്റെ വല്യ മോനൊക്കെർഞാല് അങ്ങട്ടുങ്ങട്ടു
ആഹ് അതെ അതെ എന്റെ മോളങ്ങനെ മദ്രസ് പോയി വരുമ്പോ ൻക്ക് ഇവിടെത്തോളു ഞാ ഒമ്പതെ ഇരുപതായാ ഞാന് ഇറങ്ങി നോക്കി നിക്കലോട്ങ്ങു. ഇവിടെ എത്തോളു ഇൻക്കൊരുസ് സമാധാനോണ്ടാവ് ല. കാരണം അഹ് അത്രയ്ക്ക് ബസ് അങ്ങനെ അങ്ങനെ പോകുന്ന വസ് സ്ഥലംന്നല്ലോ റോഡോന്നല്ല. നല്ല ചെറിയ വണ്ടികള് മതിയേന്നു. ന്നാല് നല്ല ചെറ്യേ മക്കളാഉമ്പളേ ങ്ങട്ട് ഇല്ലെങ്കി ഞാൻ ന്റെ വല്യ മോനെ പർഞ്ഞയ ഓൻക്ക് ങ്ങട്ട് മഡ്യാ പോവാന്. ഓനെ പോ പോവാ കൂട്ടക്ക് ന്നട്ട് ഞാൻ ഇൻക്ക് മുറ്റത്താണ്ട് എറങ്ങി നിന്നാലേ ഇൻക്ക് സമാധാനമാവുള്ളൂ എത്ത്ന്നവ അപ്പോ ഓളെ കൊണ്ട്ര രണ്ട് മക്കൾ രണ്ട് വേർ വടെ അടുത്തുള്ള രണ്ട് കു ട്ട്യേള്ണ്ട്. അപ്പറും ഇപ്പറും നിന്നാണ്ട് ഓളെ കയ്യ്ട്ച് നടൂലാ കിക്ക് കൊണ്ടോര എന്നാലും ഇൻക്ക് ടെൻഷനാ. അപ്പൊ ഞാ വിചാരിക്ക എങ്ങനെ ഈ മ ക്കളൊക്കെ യാൻ നടത്തി പറഞ്ഞയ്ക്കാ വിജാരിക്കും. വല്യോന് നടന്ന് പോവണം ന്നുള്ള ആഹ് അഹ് അതാണ് ആ ഒരു പ്രശ്നം ആ പ്രശ്നം നിക്ക് നന്നായിട്ട്ണ്ടാണും. അപ്പൊ വല്യ വല്യോന് ങ്ങട്ട് നടന്ന് പോവണംന്ന്ർഞ്ഞാ ഡോന് കഞ്ചാളാസ് ലാണ്. അപ്പൊ അഞ്ജ്ത്തെ ഏകദേശം കുട്ട്യേളൊക്കെ നടന്നു പോവാ അപ്പോ ആഹ് അപ്പോ ഇല്ല ഞാന് ആക്കില്ലേ. ഒരു മാസേങ്കിലും വളെ കൂടെ പോയെടു ത് ന്നർഞ്ഞിട്ട് അപ്പൊ ഈ മാസപ്പൊ ലാസ്റ്റ് ആവാനായില്ലേ. അപ്പൊ അങ്ങനെ പർഞ് ഇപ്പളേ പറിണ്ട് ഞാൻ വര്ന നടന്നാട്ട് പോവാ അത് പറഞ്ഞ ഓണ്ട് നിക്കുന്നുണ്ട് ആഹ ആ ഇത് ഞാ ആ വ ഇ മോൻ പറഞ്ഞ നിങ്ങള്ൾ പറഞ്ഞ പോലെ ഒന്നും അല്ല അടുത്തല്ല അതുപോലെ മെയിൻ റോഡാണ് പോകുന്ന സ്ഥലങ്ങളൊക്കെ മെയിൻ റോഡ രണ്ട മൂന്ന് ഇങ്ങനെ ഡ് മുറിച്ച് കട ഞാനുണ്ട് അപ്പൊ എങ്ങനെയാ അതൊക്കെ കയ്യാ മക്കള നമ്മള് പറഞ്ഞ ആയിലും ചെറിയ മക്കൾ പോയി വരുന്നുണ്ട് എന്നാലും ഞമ്മക്കൊ ഒരു ഇതാണ് പേടി ഇത്രയും കാലം ആഹ അതെ അതാണ് ഇവിടെ ഇപ്പം മായ അ കൂടി പറഞ്ഞോട്ടപ്പ മയല്ലേ ഇനി മയയും പിന്നെ കെറച്ച് ദിവസം മുന്നേ നല്ല ഇടി മിന്നലും ഒക്കെ ഉള്ള കൊണ്ടേ അപ്പൊ ആ അതെ ആയി വിടുന്ന നേരത്തയിരിക്കും മഴ അങ്ങനെ ഈ മക്കള് ഈ മഴ കണ്ട സ്കൂൾ അപ്പ അപ്പരു വിടലാണല്ലോ അപ്പൊ ഈ ഭത ഓല റോട്ടുമ്മേലെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്കൊരു ടെൻഷൻ അ ഇങ്ങനെ നിക്കാണ് ഞാൻ ആ അത് പിന്നെ കറക്റ്റ് ടൈമിൽ എത്തിക്കോളും എന്നുള്ള ഒരു സമാധാനം നമുക്ക് ആ അഞ്ചു മണി ആയാലും പിന്നെ അഞ്ചു മണിക്ക് ഇങ്ങോട്ട് എത്തുള്ളൂ നല്ലൊരു സമാധാനമാണ് എന്ത് തിരുമ്പരും
ഇല്ലേ ഇല്ലേ ഫുഡ് ചോറായിട്ടുണ്ട് ഇനി മീന് ഉണ്ട് വാങ്ങി അതുണ്ടാക്കണം പിന്നെ ഞാന് പിന്നെ ഞാൻ നല്ല തടിയില്ലാത്ത ആളാ അപ്പൊ ഞാൻ ഇപ്പ രണ്ടു ദിവസമായിട്ട് ഷെയ്ക്ക് ഇങ്ങനെ കൊടുക്കണ്ട് നമ്മള് പിന്നെ ടി ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞ പറ്റിയ തടി വെക്കാൻ ഞാൻ ഷേക്ക്‌ ഒന്നുമല്ല പാലും ഓട്സ് ഒക്കെ വടെ പഴും ഒക്കെ
കുറയാൻ നിക്കാ അപ്പൊ കൂടുന്നതിനുള്ള ഒന്ന് ഞാൻ നോ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഞാൻ വെയിറ്റ് എങ്ങനെ കുറയാം പറ്റുമോ എന്ന് അന്വേഷി
അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഞാനിപ്പോ ഇങ്ങനെ സെർച്ച്‌ ചെയ്തപ്പോ ഇത് കണ്ടതേ അപ്പൊ ഞാ ഇത് ഞാൻ കുറച്ചു മുന്നൊക്കെ കുടിച്ചിരുന്നു കുറെ മുന്നേ കഴിഞ്ഞ പ്രാവശം ഹസ്ബൻഡ് ഗൾഫിൽ പോയിട്ട് ആഹ ഗൾഫ് പോയി വന്ന ടൈമില് അപ്പ അങ്ങനെ ചെറിയമറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പ നമ്മള് ഫുഡ്ങ്ങനെ കഴിച്ചു കൊടു കണല്ലോ ഇത് വെറുതെ ഷേക്ക്‌ കുടിച്ചിട്ട് കാര്യമില്ല ആ ആ ഹസ്ബൻഡ് ഇല്ല ഇല്ല വരുന്നില്ല പക്ഷെ ഇങ്ങനെ ചിലപ്പോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ് തടി നന്നാവണം ഒരു പുതിയങ്ങട് വരും ആ
നമുക്ക് ഓരോരുത്തർക്കും ണല്ലോ ചില ടൈമിൽ ഫേസ് നന്നായിട്ട് ശ്രദ്ധിക്കും ടൈമിലെ പിന്നെ ആ അതന്നെ ആ എനിക്കും അത്പോലെ ഫേസ് ഒന്ന് ഇതാക്കി എടുക്കണം നമ്മള് പിന്നെ അങ്ങനത്തെന്നും
ഇല്ലേ ഈ ഫേസ് ഒക്കെ എന്നറിയുമോ നമ്മൾ എന്ത് മോയ്സ്ചറൈസ് ചെയ്യാ നല്ല ഫേസ് വാഷ് ചെയ്യാ യൂസ് ചെയ്ത ഒക്കെ നല്ല
നമ്മൾ അത് ഒന്ന് കിടക്കുമ്പോ അത് ചെയ്യണം രാവിലെ എണീക്കുമ്പോ ചെയ്യണോ രണ്ടു നേരം ആഹ് ഓവറായിട്ട് മുഖം അങ്ങനെ സോപ്പിട്ടൊന്നും കെയ്കും ചെയ്യര്ത് പക്ഷെ
ചെയ്യാം പാടില്ല ഫേ്സ് വാഷ് ഉപയോഗിച്ച് ചെയ്യാം
ആഹ് രണ്ട് തവണ ഞമ്മള് എന്തായാലും ചെയ്യണന്നാണ് അങ്ങന ഓവറായ്ട്ട് ചെയ്താ എന്തോ ഞമ്മള മുഖത്തിന്റെ എന്തോ നഷ്ടപ്പെടൂന്നോക്ക കേക്കാം അങ്ങന സോപ്പിട്ട് കയ്കിയാലൊക്കെ ആഹ് അങ്ങനെ ആ സോപ്പല്ലെങ്കിലും പറ്റൂല ഉം എന്ക്കതേപോലെ ഹെയർ ഭയങ്കരായിട്ട് ഊരിപ്പോരുന്നത് എന്ത
ആഹ് മുടികൊയ്ച്ചില് ലെ മുടികൊയ്ച്ചിലൊക്ക നല്ലെ എണ്ണകളൊക്ക ഒണ്ട് വാങ്ങി തേച്ചാലും പക്ഷെ നമ്മളെന്താറിയോ കണ്ടിന്യൂസ് ആട്ട് ഇത് തേക്കണം എന്ത് തേക്ക്
സ്ഥിരായ്ട്ട് അത് ഉപയോഗിച്ചോണ്ട് നിക്കണം അപ്പളെ ഞമക്ക് റിസൽട്ട് കിട്ടു ട്ടുള്ളു ഏതൊര് സംഭവത്തിനാണ് അങ്ങന തന്നെ അപ്പയെ റിസൽട്ട് കിട്ടും നി എന്താന്നറിയോ ഇനി സ്‌ട്രെ സ്സാണോ ഞാന് വിറ്റാമിൻ ഡി കൊറച്ച് കൊറവെയ്നു അത് നോക്കീനി എന്താ അറിയില്ല നല്ല തീരെ വിറ്റാമിൻ ഡി പറ്റെ കൊറവേ അയ് പ്പം പിന്നെ ഞാൻ രണ്ടാമന്ന് നോക്കിപ്പോ ആഹ് വിറ്റാമിൻ ഡി ക്ക് വ മുടികൊയിച്ചില് പലെ അസു അുഖങ്ങളും ഉണ്ടാവും
ഏഹ്
പിന്നെ ഞാൻ നോക്കിയപ്പോ നാപ്പത്തഞ്ചെക്ക ആയ്ന് എന്നട്ടും മുടി കൊയിച്ചിൽനൊന്ന് വല്യ മാറ്റൊന്നും കാണ്ന്നില്ല എന്താണോ നമ്മള അടിച്ചു വരുമ്പോ ഇന്റെ മൂടിയ കിട്ട മൊത്തത്തി നിന്റെ മുടി അങ്ങോട്ട ആ നല്ല പോലെ ആഹ അതന്നെ ആ് നല്ലോങ്ങോട്ട് കാണാം അതേപോലെ ബാ കുളിമുറി നമ്മള് കുളിക്കണേ
ഇ ആ്
ആഹ് അവിടെണ്ടാവുന്നു ഇഷ്ടം പോലെ അപ്പ നമ്മള് ശ്രദ്യ സ തലക്കണിമൽ ഇങ്ങനെണ്ട് നല്ല മുടി ഇങ്ങനെ തല തല നമ്മൾ തല വെച്ച് കിടക്ക കൊടുത്ത് അപ്പയൊക്കെ പിന്നെ ഞൻ അങ്ങനെ ശ്രദ്ധിക്കോ
ശരി ആ അത് അങ്ങനെ ഓവർ മുടിവഴിച്ചിട്ട എന്താലും ശ്രദ്ധിക്കണം തലക്കു മണ്ടേ എന്തെങ്കിലുമൊക്കെ അത്ങ്ങനെയല്ല തലക്ക് ചിലപ്പോ ഓവർ സ്ട്രെസ്
ആഹ സ്ട്രെസ് ഉണ്ടായ എന്തായാലും ഉണ്ടാവ പിന്നെ എന്തായാലും എനിക്ക് കൊറവൊന്നുമല്ല അപ്പൊ ന ആ പി പെണ്ണുങ്ങൾക്ക് ഒരു ഓവറായിട്ട് ചിന്തിക്കും
ആഹ് അതിനെ ഓവറായി ചിന്തിക്കും ചിന്തിണവോരാണങ്ക അങ്ങനെ ഓവർ തിങ്കിങ്ങ്ങനെ വരാഇരിക്കാൻ കഴിഞ്ഞതും അങ്ങനെ ചിന്തിച്ചുൊണ്ടിരിക്കും
അതില് പെട്ടതഞാൻ അപ്പൊ അങ്ങനെ ആ ഒരു ഉ പുറത്തേക്ക് അപ്പൊ പുറത്തക്ക് ഇടല ഇല്ല വെയിലുണ്ട് എന്നാലുംച്ചല് ടൈമി ല് പിന്നെ ആ പിന്നെ ആ് എനിക്ക് പിന്നെ അന് വേയി എനിക്ക് ഇങ്ങനെ അത് ശ്രദ്ധിച്ചോണ്ട് നിക്കാനാവില്ല ഞാൻ ഫ്രീ ആയി കിടക്കുമ്പോ ആ ഫ്രീ ആയി കിടുക്കുമ്പോ ആ ഫ്രീ ആയിട്ട് തന്നെ കടക്കണം മറ്റേ അടുക്ക് ശ്രദ്ധിക്കണം വിടക്കും ശ്രദ്ധിക്കുക അതിന അതുവരെ നമ്മൾ ഇവിടെ ഓരോ ജോലിയും ചെയ്ത് അങ്ങോട്ടുംഇ ങ്ങോ
ആ അപ്പൊ
ആഹ അതന്നെ അപ്പൊ ഞാന് പിന്ന ഇവിടെ കുറച്ച് സ്ഥലംണ്ട് കോണിക്കൂട്ടിലായിട്ട് അതെ കോണിക്കൂട്ടിലായിട്ട് അപ്പൊ അവിടെണ്ട് ടുത്തടുവ എല്ല അവിടുന്ന് അപ്പം എടുക്കും അതന്നെ പിന്ന പുറത്തേക്ക് പോയി ചിക്കിട്ട് കുറേ ദിവസ ആ ഞാൻ
ആഹ്ഹാ പുറത്ത് ചക്കിട്ട് അ ഇന്നലെൊക്കെ വെയിലുണ്ടടാ ഇന്നലൊക്കെ തോന്നത് വെയിലുണ്ട് ഇന്നിപ്പോ നല്ല മൂടി
ഞാൻ നിനക്ക് നോക്കിയില്ല ഞാൻ ഇതാ ഉച്ചക്ക് ശേഷം പിന്നെ മഴ പെയ്യോ എന്നുള്ളൊരു സംശയം അഗ്രം അപ്പൊ പിന്നെ ഞാൻ തീരെ അങ്ങോട്ട് ഇണ്ട് എന്നല്ല വേണ്ടന്ന് വെച്ച ചെയ്യാനും ഉള്ളിൽെന്നെ നിർത്തി ന്റെ മ്മ്യൊക്കെ ഒരു വെയില് കണ്ടാ മതി അപ്പം പുറത്ത കടും ഞാൻ പറുകയും ചെയ്യുംക്ക് വേറെൊന്നും പണിയില്ലേ കൊറേ പുറത്തുടും കുറേള്ള ട കൊറെ പുറത്ത കടും ആ അതെ ആഒരു ഓർക്കൊന്നും പിന്നെ ഒരു മടു ഒരു മടിപ്പൂ മടുപ്പൂല്ലായ്മക്ക അങ്ങോട്ട് ഉണങ്ങി കിട്ടണം എന്നുള്ള ആ ഓല നിക്കണേ ഞമ്മ പിന്നെ ആഹ ആയിക്കോട്ടെ
ഉം ശരിന്നാ